ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ
കേൾക്ക്ണ്ല്ലേ
ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞ് ഞ്ഞോ എന്തൊക്കെയാ വിശേഷങ്ങൾ ആ ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല നമ്മക്ക് ചായക്കൊറച്ച് സമയാവും ഉം ഒര് ആറര ആ ഏഴ് മണിയാവും
ആ ഞാന് ഇത്പ്പം ഒരു നമ്മളിവിടെ അഞ്ചരയാവുന്നു ഒരു ചായയൊക്കെ കുടിച്ച് കൊറച്ച് ചിപ്സൊക്കെ കഴിച്ചോണ്ടിരിക്ക്യ ചക്കയുപ്പേരി
ഓ വീട്ടിലന്നെ ഇണ്ടാക്കിയതാ
അല്ലല്ല ഞാന് കടയെന്ന് ഒരു ശകലം വാങ്ങിച്ചു
ആ പല പറയാറ്റൂലെയ് പറയാൻ പറ്റൂലാ ചെൽപ്പോ കടെന്നൊക്കെ വാങ്ങിയ എണ്ണയും മറ്റു കെമിക്കലൊക്കെ ചേർത്താലേ പറയാൻ പറ്റൂല
ഞാനതിങ്ങനെ കഴിച്ചിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിക്കയാ നമ്മളൊണ്ടാക്കി ക്കിയാ ഇങ്ങനെ വരുത്തില്ല നമ്മളൊണ്ടാക്കുവാണെങ്കിൽ ഈ സാധനം ആ ഒരു ഒരു നിശ്ചിത സമയം കഴിയുമ്പഴത്തേക്കും നിശ്ചിത സമയംന്ന്പറഞ്ഞാൽ ഉണ്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പ ഇത് മറ്റേ വാടി ആ തളന്ന് നിക്കും
ആ അതെ അതെ
കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം എത്ര തണുപ്പത്ത് വെച്ചാലും ആഹ് നമ്മടെ കട്ടിയായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോളു അ ആ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ പറയാം അമ്മാവിക്കറിയത്തില്ല ഇതിലെന്തേലും മായമൊക്കെ ചേർന്നണ്ടായിരിക്കുമോ എന്ന് പറയാം
അത് ഇപ്പോ ഇവിട അടുത്തേ ഇവിടെ ഇവിടു ഇപ്പോ നമ്മളെ കേരളത്തിൽ തന്നെയുള്ള പരപ്പനങ്ങാടിയല്ല വേറെ ഏതോ ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കടയാണ്. അവിടെ ഓരോ ഉഴുന്ന് വട ഒരു ട്രെയിനില് ഇത് എന്താണ് പറയാ ഇത് കോൺട്രാക്ട് ഏറ്റെടുത്താണ്ട് ട്രെയിനില് സപ്ലൈ ചെയ്യ്ണ ഒരു വിഭാഗാണ്
ആ ആഹ
ഇവര്എന്താചെയ്യ്ണ്ന്ന് വെച്ചാലേഈ എണ്ണാ നേരെ പാക്കറ്റ് പൊട്ടിച്ചാണ്ടയികിട്ടാണ്ട് പിന്നെ ഈ എണ്ണടെ ആ ഒരു പാക്കറ്റുണ്ടല്ലോ ഇപ്പൊ പാമോയിൽന്റെ ആ പേക്കറ്റ് ആ പേക്കറ്റും അതിലിട്ടുരുക്കും
ആഹാ ആഹാ
ആഹ് ഇന്നിട്ട് ഇവര് ഉഴുന്ന് വട ഒക്കെ ഉണ്ടാക്കും അപ്പൊ ഇത് അങ്ങനെ എന്തിനാ ചെയ്യണന്ന് വെച്ചാലേ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്രിസ്പിനെസ്സും കി കിട്ടും ന്നാ പറഞ്ഞെ
ആഹ് ഹാഹാഹാ ആഹ്
ആ ഉരുകിയ പ്ലാസ്റ്റിക് അതിന്മേലി ഇങ്ങനെ കേറുമ്പളേ
ആഹ്
എന്നിട്ട് ഇത് പിന്നെ പിടിച്ചു ഏഹ് എന്നിട്ട് കേസെടുത്തു.
അല്ലെ ഞാനൊരു സംശയം ചോയിച്ചോട്ടെ ഈ ഉഴുന്നുവട ഇവര് ഒരുഅൻപതും നൂറും എണ്ണാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പ ഈ ഒണ്ടാക്കുമ്പഴും ഈ ചട്ടിക്കാത്ത് ചിലപ്പോം പസ് ത്തോ ഇരുവോണോല്ലേ ഒരു സമയത്തിടാൻ പറ്റത്തൊള്ളൂ ഈ ഈ ഇടുന്ന പുതിയത് ഇട് ഇട് ഇടുന്ന ടൈമില് ഓരോപാക്കറ്റങ്ങനെ ഇടുവോ
ഇല്ലല്ല്യ അ അത് ഇൻക്ക്റീല്ലട്ടോ ഞാന് ന്യൂസ്കേട്ടതാണ് ന്യൂസ് വായിച്ചതാണ് ഏ അഹ് അങ്ങനെയിരിക്കും തോ തൊടക്കങ്ങനെ പൊട്ടത് ആദ്യം പാക്കറ്റ്പൊട്ടിച്ചിമ്പം അത് ഇടണം അങ്ങനായിരിക്കും അല്ലാതെ ഓരോന്നിലും ഇടൽണ്ടാവൂല
ആഹ് ന്ന ഹ ഹ ഹ അപ്പം ഫുഡിന്റെകത്തെ മാ മായൊന്ന്പറഞ്ഞാ ഭയങ്കര കൂടുതലാണ് എല്ലാ എല്ലായിട ത്തും ഫുഡിനകത്ത് മായംചേർക്കല് വളരെ ഒരു അത് കാണുമ്പോതന്നെ നമുക്കൊരു വിഷമംതോന്നും എത്രോ ആൾക്കാര് ഈ ആഹാരംകഴിച്ച് മാരകമായ അസുഖങ്ങളുമായിട്ട് ആശുപത്രിയിൽ നടക്കുന്നുണ്ട് നമ്മള് സ സഹോദരങ്ങൾനന്നെ സഹോദരങ്ങൾതന്നെ സഹോദരങ്ങൾക്ക് മനയായിക്കൊണ്ടിരിക്കുകയാണ്
അതെന്നെ സത്യാണ് ഇത് പണമെന്നൊരു ആർത്തിയുടെ പിന്നാലെ മനുഷ്യനിങ്ങനെ ഓടുമ്പോഴേ
തീർച്ചയായിട്ടും ഈ
ഉം മനുഷ്യത്വം എവിടെയോ ചോർന്ന്പോവാണ്.
സത്യം സത്യം സത്യം പി പിന്നെഎല്ലാരേം നമ്മള് ഒരു ഇതില്കൂട്ടരുത്
അതെ അതെ നല്ല സതെ ഇത്ഒരു നല്ലൊരു എന്ത് ജന സമൂഹത്തിനുള്ള ഒരുവലിയൊരു അർപ്പണായിട്ട് നടത്തുന്ന പലരുണ്ട്
തീർച്ചയായിട്ടും എത്രയോ പേര് ഇന്ന് ത്യ നിത്യജി നിത്യജീവിതം കഴിച്ചുകൂട്ടാൻവേണ്ടി ജെനുവിനായിട്ട് അതായത് അവർക്ക് ആഹ് വല്ല്യലാഭംവേണ്ട എനിക്കെന്റെജീവിതം ഇന്നത്തെത് കഴിച്ചുകൂട്ടിയാമതി എന്ന് കാണുന്ന ഒരുപാട് ചെറുകിട ഹോട്ടലുകളും ഉണ്ട്
ആഹ് അതന്നെ ആ ഈ ചെറുകിടഹോട്ടലിന്റെ കാര്യംപറയുമ്പയേ ഇൻക് ഓർമ ആ ഇങ്ങള്പറഞ്ഞോളി ഫുള്ളാക്കിക്കോളി ആ
അവർക്കൊന്നും ഉം അഉം മതിയായ ആഹ് ഇത് കിട്ടുന്നില്ല അംഗീകാരംകിട്ടുന്നില്ല അവർക്കൊന്നും ആ കസ്റ്റമറുകള് എത്തുന്നില്ല നമ്മള് ഇപ്പോ നമ്മളിപ്പോ ഒരു ബേക്കറിയിൽ പോവാണെങ്കിൽ എന്തൂരം കളർ ലൈറ്റുകള് എന്തോര സാധനങ്ങള്ല്ലാം നോക്കിയാണ് നമ്മള് പോകുന്നത് ഇന്ന് മിതമായ സാധനം കിട്ട ട്ടുന്നതും മിതമായതും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുടെ പുറകിൽ നമ്മളിപ്പം വളരെ ചുരു ക്കമാണ് പോകുന്നത്
അതെ അതെ
ആണ് വല്യൊരു പ്രശ്നം
ഉം ഇപ്പോ യമന്റെ പ്രേമഗതയില് ദുൽഖർ തന്റെ അച്ഛനോട് പറയണ്ട ആഹ് ഈ ഫ്ളി ഫിഷ് മോളി കഴിക്കട ഹോട്ടൽത്തെന്ന് പറയുമ്പേ ഈ വെഷക്കെള്ളത് എന്ന്പറയുന്നത് അല്ലെ വല്യ വല്യ ഹോ ഹട്ടലുകളിലാണെന്നൊക്കെ പറഞ്ഞത് ട്ടിലുകളിലാണ് എന്നൊക്കെ പർഞ്ഞത് ആ ഒരു സമയത്ത് ആപ്പൊരു പ്രസ്താവന ശരിക്കും യാഥർത്ഥ്യണോ
അത് വല്യ വല്യ ഹോട്ടലുകള് ഉണ്ടോ ഇലിയോന്ന് ചോദിച്ച കഴിഞ്ഞാൽ നമുക്ക് തറപ്പിച്ച് ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല അയിന്റെ ആ ഇതിന്റെ അക നമ്മൾ കേറി കാണുന്നില്ലല്ലോ എപ്പോഴും എപ്പോഴും എനന്റെ അഭിപ്രായത്തിൽ ഈ ഹോട്ടലുടെ കിച്ചൺ നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കിച്ചണുകളിൽ ഉള്ള ഹോട്ടലുകളിൽ നമ്മൾ പോയി കഴിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പൊ നമ്മ ഇപ്പൊ ഇപ്പം മിക്ക ഹോട്ടലുകളിലും ആഹ് കാണിച്ചു കൊണ്ടാണ് ചപ്പാത്തി പൊറോട്ട പിന്നെ ദോശ ഇവയൊക്കെ ഉണ്ടാക്കുന്നത്
ഉം
മറ്റുള്ള സാധനങ്ങൾ ഉം എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നില്ല പക്ഷെ അതും അതും ജനങ്ങളുടെക്കിടയിൽ കാണിച്ചു കൊണ്ട് ചെയ്യുയാണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം ഉള്ളത് ഉപഭോക്താക്കൾ കൂടുത്തതേ ഉള്ളൂ ഒരിക്കലും കുറയത്തില്ല
കൊറയില്ല ഇതിപ്പോ ഈ ഫ ഞാനിപ്പോ ഇവിടെ അടുത്ത് ഒരു ഡിബേറ്റ് സാധാരണ ങ്ങനെ ഡിബേറ്റിലൊക്കെ അപ്പൊ പങ്കെടുക്കാം പ്പോ ഈ സമയത്ത് ഒരു സംവാദം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് മനുഷ്യ ഒരു ക്ലീശ വിഷയാണ് പക്ഷെ അതില് പോലെ ഉയർത്തുന്ന ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട് അ വാദങ്ങള് അഥവാ എന്തിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാണ് ഒന്ന് ഇത് തന്നെ വിശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് മകളൊന്ന പോല പറഞ്ഞത് എന്ത റിയോ ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ സമയം
ആഹ് ആഹ്
ആഹ് അപ്പൊ ഒരു സാധനം കൃത്യമായിട്ട് പാകം ചെയ്യാൻ ഇത്രയും സമയം വേണം എന്നൊക്കെുണ്ട് അതൊന്നും എന്ത്യ്യണില്ല കൃത്യമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡള്ള ടീംസ് പാലിക്കണില്ലന്ന്ണ് അതേപോലെ ഓല് ചെയ്യുന്ന പ്രക്രിയകള് ഇതിപ്പോ ഒരു ഹെൽ പ്രതിയായ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് ഭക്ഷണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കി തന്നെ അതിന് കൃത്യമായിട്ട് ഒരു പ്രോസസിങ് ഇ ണ്ടാവും ഏതൊരു കറിക്കും അപ്പൊ ആദ്യം എണ്ണയും പിന്നെ ഒലി വേണ്ടമ്പോ അതിലരു ആരോ ആരോഗ്യത്തിന്റെ ഒരു സീക്രട്ടും ഉണ്ടാവും ഇപ്പ ഇവരിപ്പ ചെയ്യണ എന്താച്ച ഇപ്പൊ ഒര് ചിക്കൻന്റെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം ഇതൊക്കെ പൊരിച്ച് വെച്ചാണ്ട് പിന്നെ പെട്ടെന്നൊരു തക്കാളി സോസും ഏഹ് പൊരിച്ച വെച്ച സാധനം മറ്റിരിക്കുന്ന മാറ്റ ചിലപ്പോ അതും എന്തയ്യും അതിന്റെ ഒരു ചേ ചേരുവയും ഒരുപക്ഷെ ബുദ്ധിമുട്ടാ ആൻ സാധ്യതയുണ്ട്
ആതാണ് ഈ മിക്ക ഹോട്ടലുകളിലും ചിക്കൻ ചീത്തയാവാതിരിക്കാൻ വേണ്ടി ചിക്കനില് മസാല വരട്ടി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഹോട്ടലുകളുണ്ട് എന്നിട്ട് അത് ഫ്രീസറിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഹോട്ടലുണ്ട് നമ്മൾ പോകുമ്പോ നമ്മള ആവശ്യാനുസരണം അതിന്ന് ഈ ചിക്കൻ എടുത്തിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സോസും ഉപയോഗി ച് അന്നേരം തന്നെ ഒരു ചെറിയൊരു ഡിഷു പോലെ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ തരുവാണ് തരുവാണ് നമ്മളത് അ സ്വാദോടെ കഴിക്കും നമ്മൾ വിചാരിക്കും ഇത് ഉണ്ടാക്കിയതാണെന്ന്
ഏഹ് അപ്പൊ ഓൾറെഡി പുഴുങ്ങിയാണ്ട് പിന്നെ ഫ്രീസറിൽ കയറ്റേ ചെയ്യ
ആഹ് മിക്ക കടകളിലും മിക്ക കടകളിലും നോക്കിയാൽ മതി അങ്ങനെരു സംഭവം ഉണ്ട് ഇപ്പ തന്നെ ഞാൻ ഞാന് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തരാം നമ്മള് ശവായി വിൽക്കുന്ന കടയിൽ ഷവർമ്മ ഉണ്ടെന്ന് കൂട്ടിക്കോ
ഉം
ഷവർമ്മയ്ക്ക് നല്ല തിരക്കാണെങ്കിൽ അവര് ചെയ്യുന്ന പരിപാടിയിൽ ഷവർമ്മ തീരാറായി കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഷവായിന്ന് ഒരു ചിക്കൻ എടുത്തിട്ട് അത് നേരെ കൊത്തിപ്പൊടിച്ച് നമുക്ക് ഷവർമ്മയാക്കിത്തരും ഇതെന്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ നമ്മുടെ അടുത്തൊരു ഹോട്ടലിൽ എനിക്ക് പറ്റിയ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞാ ഞാൻ നേരത്തെ മുൻകാലങ്ങളിൽ അവിടുന്ന് ഷവർമ്മ കഴിച്ചിട്ടുണ്ട് എന്നാ വരുന്ന വഴി വിചാരിച്ചന്നാ ഒരു ഷവർമ്മ വാങ്ങി കഴിച്ചേക്കാം എന്ന് തോന്നി ഞാന് അവിടെ നിൽകയും ഷവർമ്മ തീരാറായി കുറെ ആൾക്കാര് ഷവർമക്ക് നിൽക്കുകയും അവര് ചെയ്തൊരു പ്രക്രിയയാണ് പക്ഷെ അത് നമ്മള് കണ്ടില്ല ആ ഷവർമ്മ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പൊതിയഴിച്ച് കഴിച്ചപ്പോൾ അതിനകത്ത്ന്ന് എല്ല് കഷ്ണം കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഷവായിൽ നിന്നും കിട്ടിയതാണ് ഈ പീസന്ന് ഷവർമയിൽ ഒരിക്കലും എല് പീസ് വരത്തില്ലല്ലോ ആഹ് അങ്ങനെ ചെയ്യുന്ന ഹോട്ടലുകളും ഉണ്ട്
അതെ അത് ശെരിക്കും നമ്മളെ യൂട്ടിലിറ്റി ഇല്ലാതാക്കും വളരെ മോശമായി പോയി ഉം
ചെല ആൾക്കാര് ഹോട്ടലിനോടെ ചേർന്ന് കിച്ചൺ വെക്കാറില്ല അവര് ദൂരെ മാറ്റിയാണ് ഒന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറ്റി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോ കിച്ചൻ വെച്ചൊണ്ട് അവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കി അതായത് ബിരിയാണി ചോറ് ചോറ് കറികള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുക്കുകയും ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ ചെയ്തു കൊടുക്കുന്ന പരിപാടിയുണ്ട് അന്നേരം നമുക്ക് എന്തോരം സാധനങ്ങൾ ബാക്കി വന്നത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല
ഏഹ്
അത് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് വിളമ്പുന്ന് ഞാനിപ്പം ജോലിക്ക് പോകുമ്പോ ഉച്ചക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഞാന ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് അത് വീ വീടുകളിൽ നടത്തുന്ന ഹോട്ടലുകളാണ് വീടുകളിൽ ഏകദേശം ഒരു മുപ്പത് നാപ്പത് അമ്പത് ഫുഡ് പോകുന്ന വീടുകളിൽ കയറി അവിടെ കഴിക്കും എന്നും ഉള്ളത് എന്നും ഒരേ കറികളൊക്കെ തന്നൊയിയിരിക്കും പക്ഷെ അത് ടേസ്റ്റ് ആണ് കഴിക്കാൻ അവര് ഒരു സാധനവും വെച്ചിരുന്ന് വെച്ചേക്കത്തില്ല നമ്മള് ഒരു മണി മുതൽ ഒന്നേ കാലി ഇടയ്ക്ക് പോയെങ്കിൽ മാത്രമേ ഈ ഫുഡ് കിട്ടത്തുള്ളൂ അവർക്ക് കൂടുതലും പാഴ്സലുകൾ പോകുന്നുണ്ട് നമുക്ക് പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും അവര് അമിതമായിട്ട് ണ്ടാക്കുന്നില്ല അവരൊരു നാല്പത് ഫുഡ് ഉണ്ടാക്കുന്ന നാല്പത് പേര് വരുന്നുണ്ടെങ്കിൽ അവരൊരു മുപ്പത് ഫുഡേ ഉണ്ടാക്കത്തുള്ളൂ കാരണം അവർക്ക് അതിന്റെ കചൊടം മതി അവർക്ക് കടവാടക് കടവാടക കൊടുക്കണ്ട കരറ്റു ചാർജ് കൊടുക്കണ്ട വീട്ടിൽ തന്നെയാണ് അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് അത് അത് അവിടെ ഞൻഏ ഞാനാ പോകുമ്പോ അവിടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ കാരണം അത് അവര് നമുക്ക് നല്ല ഫുഡ് കിട്ടും
അതെ തെ
ഇപ്പം അമിതമായിട്ട് ലാഭത്തിനന് വേണ്ടി അമിതമായിട്ട് ഉണ്ടാക്കി വെച്ച് കസ്റ്റമർ വന്നില്ല പിറ്റ് റ്റേന്ന് അത് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത് കഴിച്ചിട്ട് ആഹ് ആഹാരം മോശമാണെങ്കിൽ പിന്നെ അദ്ദേഹം വരത്തില്ല അതോടുകൂടി തീരുവാണ് അതിടാൻ നിൽക്കണില്ല
ആ ഹ്ഏതോലും ബാക്കിയൊക്കെ നമ്മുക്ക് ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ സംസാരിക്കാം
ഓക്കെ ശരി ശരി ശരി